ഹലോ ആഹ് കേൾക്കുന്നു
ആഹ് നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു സുഖം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല്യ ഒന്നില്ല എന്റെ മോന്റെഒരു സർ എന്റെ മോന്റെ ഒരു സർജറി കഴിഞ്ഞിട്ട്ഴഞ്ഞാ മിഞ്ഞാന്ന് ഹോസ്പിറ്റല ഡിസ്ചാർജ ആയി വന്നേള്ളൂ ആഹ് അവനക്ക്രു വയറുവേദന ആഹ് വയറുവേദന പെട്ടെന്ന് വന്നു അതപ്പോ അപ്പന്റെ സൈറ്റസാണന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ സർജറി ചെയ്തു ഉം അങ്ങനെ ഒരാഴ്ച അഡ്മിറ്റ് ആയിരുന്നു മിഞ്ഞാന്നാ വന്നത്
ആഹ് ആഹ് അ അത് ശരി പിന്നെ മഴയണ്ടോ അവിടെ
നല്ല മഴ എന്നിട്ടോ രാവിലെ രാവിലെ നല്ല മഴ ആഹ് ഇടിയ മിന്നലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മൺസൂൺ തുടങ്ങി നമ്മുടെ സമ്മ ഇവടെ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പൊ നല്ല വെയിലാ വെയിലന്ന് പറഞ്ഞാ നല്ല ചൂട് അങ്ങനെയാണ്
ചൂടാണ് മഴല്ല ഉം മഴല്ല ഇല്ല ഇല്ല എന്നും ഇന്നല ഒന്നുംല്ല
അതെല്ലെ ആ ഇവിടെ രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായി രാത്രി നല്ല മഴ ഇടി മിന്നലൊക്കെ എന്താണ് സൗണ്ട് നമ്മുക്ക് പേടിയ
ആഹ അങ്ങനെ അല്ല എവിടെ അങ്ങനെയൊന്നുംല്ലട്ടോ ഉണ്ടട്ടേ ഇല്ല
അങ്ങനെ മഴ പെയ്ത സ്ഥലാന്ന് പറുകയില്ല
ആഹ ആഹ അത് ശരി ആഹ പിന്നെ എന്താണ് ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ ഒരു എന്താ പറയാ ഡ്രസ്സൊക്കെ ഉണങ്ങാനൊക്കെ കുറച്ച് പടിയ അല്ലേ ഉ പിന്നെ ഇപ്പ മഷേനൊക്കെ വന്ന കടന്ന കയറ്റം അതിന് കൊറച്ചൊക്കെരു ഉണങ്ങി ഒന്ന് സമാധാനം ഉണ്ടെങ്കിലും കൂടെ ആഹ നമുക്ക് നന്നായി ഉണങ്ങി കിട്ടൂല്ലോ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരുമാതിരി സ്മെല്ലും ഉണ്ടാവും
അതെ നമുക്കെന്തായാലും സമ ശീതോഷം കൊറച്ച മഴ കൊറച്ച ചൂട് എല്ലാ പാകത്തിലും കിട്ടണം അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ എന്താ സ്കൂൾ പർച്ചീസ്ക്കെ
സ്കൂൾ പർച്ചേസ് തുടങ്ങാനും കഴിയാനുംല്ല മക്കള് വലിയ മക്കളായിരിക്ക അപ്പൊ ആഹ വലയ മക്കള അപ്പൊ അവര് പിന്നെ എന്താണ് അവർക്ക് അവരുടെ സാധനങ്ങൾ അവർന്നെ സെലക്ട് ചെയ്യല്ലേ പണ്ടാണെങ്കിൽ
പിന്നെ അവരു ടൈം വ്യത്യാസംണ്ട് അപ്പൊ അല്ല ആ ഇപ്പം ജൂൺ ഒന്നന്നുള്ളരു ഓപ്പണിംഗ ഡേ ഇല്ലല്ലോ അവർക്ക് അവർക്കിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വലിയവർക്കൊക്കെക്കെ
അതെ അതെ വലിയ കുട്ടിക അപ്പൊ പിന്നെ എന്താ അവര് പിന്നെ ഇപ്പോ സ്കൂള് തുറന്നാല് പോണ വഴിക്ക് സാധനം വാങ്ങുവ ഒക്കെ ആകും
അതെ അതെ അവരുടെ അവര്ന്നെ അതിന് പ്രാപ്തര ആയത കൊണ്ട് കുഴപ്പില്ല
അവരന്ന അവരുടത് കാര്യങ്ങളൊക്കെ ഇപ്പോ തീരുമാനിക്കാൻ ഭാഗത്തിനൊക്കെ ആയി അപ്പൊ പിന്നെ അവർക്ക് വിട്ടൊടുത്തു അവിടെ നമ്മള് നമ്മള അതിൽ കൈ കിടത്തണ്ടല്ലോ പക്ഷെ ഞാൻ എനിക്കിങ്ങനെ എല്ലാരും സാധനങ്ങളൊക്കെ ഇപ്പ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൊണ്ടുവരുമ്പോ എനിക്കിങ്ങനെ ആ പഴയ അവരെയും കൊണ്ട് പോയിരുന്നത് അതുമ്മാ ഒരു ഭയങ്കര മെമ്മറി ഒരു നൊസ്റ്റാജിയന്നൊക്കെ പറയില്ലേ ആഹ അതെ നമ്മള് പിന്നെ കുട്ടികളായിട്ടിങ്ങനെ പോകുമ്പോ ഭയങ്കര സന്തോഷം അത് മതി ഇതെടുക്ക അതെടുക്ക വതൊക്കെ വാങ്ങി അതെ അതൊക്കെ വാങ്ങിക്കൊടുന്ന് പിന്നെ അതൊന്ന് പൊതിഞ്ഞ് വെക്കുമ്പോ അതെ അതെ പക്ഷെ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് എ പുതിയ ബാഗ് ൊക്കെ കേട്ടിട്ട് കുട്ടികൾ പോകുന്നത് കാണാനൊക്കെ
അതെ അന്ന് നമക്ക്തൊക്കെ ടാസ് ആായിട്ട് തോന്നെങ്കിൽ ഇപ്പ നിങ്ങക്ക് അത് നസ്റ്റാജെ പോല ഫീൽ ചെയ്യണ്ടല്ലേ അങ്ങനെ ഓരോ കാര്യ ഇ ഇനിിപ്പോൊ ഒരാൾ വലുതായി
ആഹ് ഞാാന ഇങ്ങനെ വിചാരിച്ച ഇപ്പ എനിിക്ക അതൊന്നും പോവാനില്ലല്ലോ ഏഹ ഇപ്പൊ പോണണ്ടെങ്കിൽ തന്നെ അവര്ന്നെ പോയി വാങ്ങണ അവര് ക്ലാസിന് പോകുമ്പോ എടുക്കണു പക്ഷെ അതാണ് വ്യ വ്യത്യാസം ആ ചെറിയ കുട്ടികൾന്ന് പറയുമ്പോ നമ്മള് നമ്മള് അവരും കൊണ്ട് പോയി നമ്മുക്ക് പറ്റണത് നമ്മളെ താല്പര്യത്തിനനുസരിച്ച് വാങ്ങണം അവരിഷ്ടം നോക്കുമെങ്കിലും നമ്മളാണവിടെ തീരുമാനം എടുക്ക്ണത് ഏ അതായത് നല്ലത് ഏതാണ് അതെ നോക്കണ്ടവാ ആഹ നോക്കിട്ടൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുമ്പോ
ഉ പക്ഷെ ഇപ്പത്തെ കുട്ടികള ഇപ്പോ എന്റെ മോൻ
അല്ല ഇപ്പൊൊന്നുമല്ല ഇപ്പൊക്കെ കുറച്ചും കൂടെ കുട്ടികള് കാലൊക്കെ മാറി കുറച്ചും കൂടെ ഇതായില്ലേ ആഹ അപ്പൊ പിന്നെ ഇപ്പൊ അവര് പറയണത്
ചീസ് അവരെ പോലെ തന്നെ നമ്മക്കും ഒര് ഇഷ്ടള്ള കാര്യാണ് ഞാനിപ്പോ ഈ ഹോസ്പിറ്റല കേസ് കൊണ്ട് ഇന്റൊക്കെ കുറച്ച് ഡിലേ ആയി പക്ഷെ ബുക്ക്സൊക്കെ വാങ്ങിച്ച്ട്ടോ ബുക്ക്സ് യൂണഫോമ് ഒക്കെ ഞാന് സ്റ്റിച്ച് ചെയ്യാൻ കൊട് അതൊക്കെ ഓക്കെ പക്ഷെ നീയിപ്പ ബാഗ് ലഞ്ച് ബോക്സ് അങ്ങനെ നമ്മള് വാട്ടർ ബോട്ടിൽ അങ്ങനത്തൊക്കെ സംഭവങ്ങള്ണ്ടാവ് ലെ
ബാഗിനൊക്ക നല്ല വിലണ്ട് ട്ടാ നല്ല ക്വാളിറ്റി ഇള്ള ബാഗിന് നല്ല വെല ഇണ്ട് എണ്ണൂറ് തൊള്ളായിരം ആയിരംന്നൊക്കെ പറയ്ണ രീതി അത്രയും വിലണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഇണ്ട് കേട് വര്ണില്ല
തോന്ന്ണു ആഹ് അതെ അങ്ങനത്തെ വാങ്ങികൊടുക്ക്ന്നതാണ് നല്ലത് കാരണം ഇത്ര പെട്ടെന്ന് അല്ലെങ്കി ചീത്ത ആയി പോണന്ന് അറിയോ
ആഹ അല്ലെങ്കിൽ തുന്ന് വെട്ട വിട്ടിട്ടും അല്ലെങ്കിൽ സിബ്ബ് കേടന്നിട്ടും അല്ലെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല എത്ര ബാഗ് ചളി പിടിച്ച് നാശവാന്നല്ലാതെ ബാഗിന് വേറൊരു കേടും വരൂല
വേറെ ഒരു കേടും വരില്ല പക്ഷെ അത് അവര് ഉപയോഗിക്കൂലാട്ടാ അത് നെക്സ്റ്റ് ഇയർ ആമ്പൊ ഒരു ഉപയോഗിക്കണ്ടേ അത് ഉപയോഗിക്കൂല ഉം പക്ഷെ എനിക്ക് ബേഗിനേക്കാളും കൂടുതല് എനിക്ക് ചിലവാവുന്ന ഒരു സാധനം എന്താന്നറിയോ യു ഷൂവ് സ്കൂൾ ഷൂ അത്‌ എന്താന്നറിയോ ആഹ് ആഹ് എന്റെ മോന് എന്ത് കിട്ടിയാലും തട്ട്ന്ന ആളാ ഫുട്ബോള് കളിക്കാൻ ഭയങ്കര ഇഷ്ടാ കല്ലും ബോൾ എല്ലാം തട്ടി തട്ടി തട്ടി ഒരു മൂന്ന് മാസം കൂടുമ്പോ അതിന്റെ ഫ്രണ്ടില് അവൻ പൊളിച്ചിട്ട് വരും അത് എത്ര വില കൂടിയത് വാങ്ങിയാലും പൊളിച്ചിട്ട് വരും
ആഹ് ആഹ് അത് ശരി അതെല്ലാരും അങ്ങന് തന്നെ ഇനി ഇപ്പ അതൊര് ഇക്ക് തോന്ന്ന്നു ചിലോര് നട ത്തിന്റേം ഉണ്ട് തോന്ന്ണ്ട്
പക്ഷെ സ്കൂളിലല്ലേ നമ്മള് സ്കൂൾ വെഹിക്കിളല്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്യ്ണത്
പക്ഷെ അത് അങ്ങനെഒക്കെ പോ ഇല്ല നടത്തം വരുന്നില്ലെങ്കിലും ഞാൻ ഇന്റെ അനുഭവാണ് ഞാൻ പറഞ്ഞ് തരാം ആഹ് പിന്നെ ഞാന് ഇന്റെ അനുഭവം ഞാൻ പറഞ്ഞരാം പിന്നെ പെൺകുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനത്തെ തട്ടലും മുട്ടലൊന്നും ഇല്ലെങ്കിൽ പോലും അവരെ നടത്തത്തിന്റെ ആണ് ഓര് വർഷത്തില് നാലഞ്ച് ഷൂ വരെയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അവിടെ എന്താച്ചാ തള്ള വെരലിന്റെ ഭാഗത്തങ്ങ് ഓട്ട ആയിപ്പോവും
ആഹ് ഈ തള്ളവെരലല്ല ഇത് തട്ടീട്ടെന്നെണ് ശരിക്കും അതിങ്ങനെ മുൻവശം തന്നെ ആഹ് ശരിക്ക് കല്ല് തട്ട അങ്ങനെ സ്കൂളിന്ന് കംപ്ലയിന്റ് വര്ണണ്ട് മോന് നന്നായിട്ട് കല്ല് തട്ട്
അന്ന്ട്ട് ഞാൻ ആദ്യൊക്കെന്നറിയുമ്പേ ലാസ്റ്റ് ഒക്കെ എന്തുമ്പ ചെലപ്പോ വാങ്ങാതിരിക്കും അങ്ങട്ട് പോട്ടേന്നൊക്കെ കരുതുട്ടോ ചെലെ സമയത്ത് ഞമ്മക്ക് ഇത് വാങ്ങി മടുക്കുല്ലോ പ്പൊ ചെൽപ്പോ ടീച്ചേഴ്സ് പറഞ്ഞയക്കും ടീച്ചേഴസ് പറഞ്ഞയക്കും അഹ് വാങ്ങി തെരാൻ പറയ്ന്ന്റഞ്ഞിട്ട് അപ്പൊ നമ്മള് വാ വാങ്ങും അല്ല ഇതെന്നെ പണി ഒരു ഷൂന്നൊക്കെ പറ്ന്നാ എത്ര ഇടും ചെലോര്
പിന്നെന്താ അത് അവർക്ക് സൈസ് പാകാവാതെ പോവ ചെയ്യാ ചെല കുട്ടികൾക്ക് ഇപ്പൊ എന്റെ വീട്ടി തന്നെ വേറെ ഇണ്ട് അനിയന്മാരുടെ മക്കളൊക്കെ ഇണ്ട് അവർക്കൊന്നും ഇല്ല അവർ അവരുടെ കാല് വലുതായിട്ട് സൈസ് ഇല്ലാണ്ട് അത് മാറ്റി വെ ക്കാന്ന്ള്ളതാണ് പക്ഷെ ഇവൻക്ക് അങ്ങനല്ല ഇവനക്ക് കാലും വലുതാവുന്നുണ്ട് ഇന്റെ കൂടെ ഇവൻക്കും ഓളു ഓനുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മ് ഇനി എന്തെല്ലാം കടമ്പ രണ്ട് മാസം ഇങ്ങനെ
ആഹ് അല്ല അഹ് ശരിയാണ് നമ്മള് ചെലോര് അത്രയും വികൃതി കാണിക്കണ മക്ക ക്കളാ നമ്മള് പറയ എങ്ങനെ ഇനി രണ്ടു മാസൊക്കെ കഴിച്ചു കൂട്ടാന്ന് പറയും പക്ഷെ രണ്ട് മാ സം കയിഞ്ഞ് പോയതറിഞ്ഞില്ല
അതെ എനിക്ക് അത് ആഹ പിന്നെ ഇപ്പോ നമ്മൾ ടാബും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിറ്റ് അവര് ശെരിക്കും അവര്ക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ട്യാൾ പോലും അങ്ങനെ ഒതുങ്ങിപ്പോവാണ് ആ ഒരു സോഷ്യൽ മീഡിയെന്റെ മുമ്പില് അല്ലെങ്കിൽ ഗെയിമിന്റെ മുമ്പില് എന്റെ മോന് ഗെയിമ് കളിക്കെണ്ട് അതൊക്കെ ഞാൻ പറയും ഒന്നാം തി ആവുമ്പോ ഞാനൊകെ സ്റ്റോ പ്പെയ്യും ഒക്കെ ഡിലീറ്റ്യ്യു ന്നൊക്കെ പർട്ട്ണ്ട് അപ്പൊ കണ്ടീഷൻസൊക്കെ മ് പെട്ടന്ന് പറ്റ്ലെ? ഇല്ല പറ്റൂളാ ടൈമ് ടൈം ലിമിറ്റ് വെക്ക ടൈം ലിമിറ്റ് വെക്കാ അതാണ് നമുക്ക് ചെയ്യാ പറ്റ പിന്നെ സോഷ്യൽ മീഡിയ തീരെ നമക്ക് കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യല്ല്യ കാര്ണം അവർ ക്കും വേണല്ലോ ഒരു ബോധം ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കാനുള്ള ചെറിയ ബോധം അവര്
വേണം വേണം വേണം വേണം അതെ അതെ അല്ല എല്ലതിനും ബോധം വേണം നമ്മള് അല്ലെങ്കി വല്ല്യ പൊട്ടമാരായി പോവും.
പിന്നെന്താ ഇപ്പൊ ഒരു ഗെയിമിനെ പറ്റി നമ്മ ക്കറിയില്ലാന്ന് പർഞ്ഞ് കഴിഞ്ഞാല് ആ കുട്ട്യേൾടെ മനസ്സില് അയ്യേ ഉമ്മചിക്കതൊന്നും അറിയില്ലേ? ന്ന്ള്ളോര്താണ് നമ്മളും അവരോടൊപ്പം വളരണം അങ്ങനെ
അതെ അതെ അതെ അതെ അതെ നമ്മള് വളരണം കൊറെ കാര്യങ്ങള് നമ്മളർഞ്ഞിര്ക്കണം എങ്കിലല്ലേ ഞമക്ക് അതിന്റെ നല്ലതും ചീത്തതും വല്ലതും അറി അറിയണന്ന്ണ്ടെങ്കില് നമ്മളയ്നെ കുറിച്ചിട്ട് പ പഠിച്ചെങ്കി തന്നെ ഒള്ളൂ.
നെക്കിൽ സൈഡിലൊക്കെ നമ്മള് വളരെ വീക്കല്ലേ അപ് വർടെ പോലെ ഇപ്പൊ ഞാനും ഓരോ പാസ്വഡോ കാര്യങ്ങളോ അറില്ല അപ്പ എനി ക്ക് പേടിയാണ് നമ്മൾ ഇല്ല വിവര ഇല്ലാത്ത പോലെ ആയിപ്പോ ചെലപ്പോ നമ്മള് ജസ്റ്റ് ഹോട്ട്സ് പോട്ടും വൈഫൈയും എടുക്കുമ്പോ എത്ര തെരഞ്ഞാലും പാസ് വേർഡ് ഒന്നും കിട്ടൂല അപ്പോ തൊട്ടട്തിരിക്കണ ചെ ചെറിയ മോനോട്‌ ചോയ്ക്കും മോനേ ഇതിന്റെ പാസ്സ്‌വേർഡോന്നെടുത്ത് തരോ ഓൺന്തസ്പോട്ട് അവനത് എടുത്ത് തെരാണ്.
ആഹ് അവർക്ക് പെട്ട അവർക്ക് എന്ത് കാര്യു പ്പ ഫോണില് എന്ത് കാര്യണെങ്കിലും അവർക്ക് ആ പറയുമ്പ നമ്മളാവും കൂടുതല് സ് സമയം ഫോണ് ഉപയോ ഗിക്കാന്ന്ണ്ടെങ്കി പോലും ആ ഷെ അവർക്കാണ് ആ കൂ വിവരം. കൂട്തല്ള്ളത്.
അതെ ടൈമ് കൂടുത സ്പെന്റയ്യാ ഞാൻ തന്നൊയിരിയ്ക്കും ഓരോന്ന് പാട്ട് അതും ഇതൊക്കായിട്ട്.
ല്ല അറിയണ്ട കാര്യങ്ങള് നമ്മക്ക് അറീല. ഏ പക്ഷേ അവര്ക്കാണ് അതെ അഹ് എന്തോണ്ടന്നറിയോ? ഒന്നില്ലെങ്കിൽ നമുക്ക് മക്കളെന്നെ ചെലപ്പൊ ചെയ്ത് തരും. അത് ഇങ്ങട്ട് കര അത് ഇങ്ങനെന്ന് പറയാം അപ്പൊ നമുക്കത് ആവശ്യം വര്ന്നില്ല്യ. അപ്പൊ നമ്മളവടെ ചിന്താതഅവര് ആശ്രയികാണ്. ആഹ് ണ്ട്. അതാണ് അതാണ് ആഹ് അതെ അതെ അതെ അതെ ആവശ്യല്ല. അതുകൊണ്ടാണ് അതങ്ങനെ ഉം ഓരോ കാര്യം അങ്ങ അങ്ങൻതന്നെയാട്ടാ നമ്മള് പഠിക്കണന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളെ അറിയിക്കാതെ നമ്മൾക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരാണെങ്കിൽ നമ്മളതിനെ കുറിച്ച് പഠിക്കും.
ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കല്ല്യാണം കഴിയുന്നേന് മുമ്പ് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അ റിയില്ല ഒരു മുട്ട പൊരിക്കാൻ പോലും അറിയില്ല ഇപ്പ നമ്മക്കറിയാത്ത എന്തെങ്കിലുണ്ടോ? യൂട്യൂബിൽ എന്താ റെസിപ്പി നമ്മള് ണ്ടാക്കല്. അതുപോൽതന്നെ ആവശ്യം വരുമ്പോൾ നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽ
ഏഴുന്നേൽക്കും അത് സത്യട്ടോ. അത് നമ്മള് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും പോലും നമ്മൾ അവിടെ ചെയ്യും. നമ്മള് ചെയ്യേണ്ടി വരാണ് നിർബന്ധിതരാകുവാന്ന് പറയില്ലെ.
ഇതിപ്പോ മോന്റെ ഹോസ്പിറ്റലില് ഞാന് ത് ഒറ്റക്ക് എനിക്ക് എവിടെയും പോവാനൊക്കുള്ള മടിയുള്ള ആളാ. പക്ഷേ പെട്ടന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഈ ഒരു മെഡിക്കൽ കോളേജില് ഞാനും മോനും മാത്രം. അനിയനും ഉണ്ടായിരുന്നു കൂടെ ബ്രദറ് പക്ഷേ അവിടെ ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലല്ലോ സമയം കഴിഞ്ഞു കഴിഞ്ഞാ. അപ്പൊ അവൻ താഴെ ഉണ്ടാവും ഞാൻ ഇവന്റെ കൂടെ അപ്പൊ ഞാനിങ്ങനെ ചി ട്ടയ് ഞാനിപ്പോ അത് ഓർക്കാ ഞാനെങ്ങനെ ഒരാഴ്ച ഹാൻഡിൽ ചെയ്തൂന്നത്.
ആഹ് ശരി. ആവശ്യം വരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി അവിടെ ധൈര്യം ക്കങ്ങട് വരും നമുക്ക് അരമടിയാണെങ്കിലും നമ്മള മാറും. ധൈര്യമൊക്കെ ഓട്ടോമാറ്റിക്കലി എവിടുന്നാവരാ. കാരണം
അതെ. ആവശ്യക്കാരെ നമ്മൾ തന്നെ സ കണ്ടുപിടി നല്ല വഴി അത്
അതിനുള്ള വഴി നമ്മള് കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള ഒരവസ് ഥ വരുമ്പോ എ അവിടെ എത്തും നമ്മള്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും. അവിടെ നമ്മള് ഏതിലോ ഇവിടെ കുണ്ടിലാണെങ്കിലും പോയി എ ച്ചു നമ്മള്. ആദ്യം ഏത് കല്ല് മുള്ളൊക്കെ താണ്ടി നമ്മള് പോകും. പക്ഷെ നേരെ മറിച്ച് ഒരാളുണ്ടെങ്കിൽ ഹയ് അവിടെ ഇ ഇത്ണ്ട്ന്ന് പറഞ്ഞിട്ട് നമ്മള് അവിടെ പിന്നോട്ട് വലിയും. ഏഹ് ഒരു സപ്പോർട്ടിന് ആവശ്യം ഉണ്ട്. അത്രേയുള്ളൂ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്. ക്ക് എപ്പളാ സപ്പോർട്ടിന് അനുസരിച്ചിട്ടും പിന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു വിധം സപ്പോർട്ട് ഉണ്ടെങ്കി അവരുടെ പിന്നാലെയായി പോവും. ഉം എന്നാ ശരി എന്നാ.
കുടി കഴിഞ്ഞോ? ആഹ് ഓക്കേ എന്നാ.
ഓക്കെ എന്നാ ശരി. ആഹ് ഓക്കെ ശരി. ബായ്.